ഹലോ കേൾ ആ കേൾക്കുന്നുണ്ടോ?
ണ്ട്
ആ സുഖമാണോ? ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. ആ പിന്നെ നൈറ്റ്
ആ ഫുഡ് കഴിച്ച് ഇപ്പോ ഫ്രീ ആയി ഇപ്പൊ ഫോൺ എടുത്തതാണ്
ആ എന്താ കഴിച്ചേ ആ ഞങ്ങള് നേരത്തെ കഴിച്ചായിരുന്നു എന്താ കഴിച്ച എന്താ ഉണ്ടാക്കിയേ
ഇന്ന് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഞാന് മക്കൾക്ക് ചോറ് കൊടുത്തപ്പോ അയിന്റെ കൂട്ടത്തില് ചെറുതായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിനി അതുംകൂട്ടി ചോറ്തിന്നതാ പറയാ എഗ് മുട്ടോംലെറ്റ് ഹലോ
ഫാസ്റ്റ് പുട്ടും ബീഫ് കറി ഉണ്ടരുന്നു ഉച്ചക്ക് ഉണ്ടാക്കി അതാണ് കഴിച്ച
ആ ആ ആ ബീഫ് ഉണ്ടാക്കി കിട്ടില്ല ഇനി രാത്രി ഉണ്ടാക്കാൻ രാവിലെ വിചാരിച്ച് ഉണ്ടാക്കിട്ടില്ല
ആ പിന്ന ഉച്ചക്ക് നൈറ്റങ്ങ് എടുക്കും പിന്നെന്താ അപ്പോ പുട്ടൊ എന്തേലും ഉണ്ടാക്കിയാമതിയല്ലോ പിന്നെ എങ്ങനുണ്ട് ഇന്നത്തെ ദിവസഒക്കെ എവിടേലൊക്കെ പോയോ
ഇന്ന് സ്കൂള് തുറക്കല്ലേന്ന അപ്പൊ സ്കൂളില് പോയി ചെറുതിന് ഇന്ന് ഫസ്റ്റ് ടൈം സ്കൂളി ചേർത്ത ദിവസേരുന്നു.
ഓ എന്നിട്ട് എങ്ങനെണ്ടായിരുന്നു?
ഉച്ച വരെ അവിട് ന് പരിപാടികളൊക് ണ്ടായിന് അങ്ങനെ അവിടെ അങ്ങനെ ചെലവായി
അല്ല കര ആദ്യായിട്ട് ചേർക്കുന്നോണ്ട് കരച്ചിലൊന്നുല്ലായി ന്നോ
അത് ഓള് അംഗനവാടി പോക്ക്ണ്ട് അപ്പൊ ചെറുതായിട്ട് ന്നെ ക ഞാനവിടെ ഇണ്ടായപ്പോള്ളരു കരിച്ചില് ഞാൻ ഇല്ലാഞ്ഞാ പ്രശ്നൊന്നുല്ല നിക്കും എന്നെ കണ്ടാലാണ് പ്രശ്നം
ഓ
ഇപ്പ ഞാന് എൽ കെ ജിയില് കെ ജിയില് ചേർത്തതാ
ഓ ഇവിടെയും ഒരു കു കുട്ടിയുണ്ട് ഞാൻ ന്റൊരു റിലേറ്റീവിന്റെ വീ വീട്ടില് നിക്ക ഇവിടെയൊരു രു മോന്ണ്ട് ഓനെ ഇങ്ങ നെ ആക്കാൻ വേണ്ടിയിരിക്ക ഒരാഴ്ചക്ക് ഒരാഴ്ചക്കുള്ളിലെന്തോ ആക്കാൻ വേണ്ടിയിരിക്ക നാലു വയസെന്തോ തെകഞ്ഞു
ആ ആ ഓ മോൾക്ക് നാലര വയസ്സാ കൈ പ്പന്ന് ചേർത്തി
പക്ഷെ എൽ കെ ജിയിലല്ലന്നോന്ന് ട്ടോ ളേ ഏ പ്ലേ സ്കൂള്ലെന്തോ ആണ് ആക്കുന്നെ ആ ആ
ഇവിടെ അപ്പപിന്നെ ഇന്ന് സ്കൂള് പോയി ഉച്ചായി വന്നപ്പം പിന്നെ ഒന്നും നടന്നിട്ടില്ല
ഓ
പിന്നെ വൈകുന്നേരം ആ ഞാന് വൈകുന്നേരം പിന്നെ മോൾക്ക് വല്ല്യ മോൾക്ക് ട്യൂഷന് ഇണ്ടായിനി അപ്പം പിന്നെ അങ്ങനെ അയിന് പോയി ഷോപ്പിന്റട്ത്താണ് ട്യൂഷന് ചേർത്തിയത് അപ്പൊ പിന്നെ അങ്ങട്ട് പോയി രാത്രി എ ട്ട് മണിയേയെരാണ് വന്നത്
ഓ പിന്നെ വീട്ടിലെല്ലാർക്കും സുഖോക്കെയാണോ?
ആ എല്ലാർക്കും സുഖാണ്.
ആ ഈ മഴയൊക്കെ എങ്ങനെണ്ട് അവ്ടെ?
മഴയ ഇന്നൊന്നും പെയ്തിട്ടില്ല ഇന്നലെ രാത്രി കൊറച്ച് പെയ്ത് ഇന്ന് പെയ്തിട്ടില്ല ഇന്നൊക്കെ ചൂടാണ്.
ഓ
അവിടെ മഴേതോ
ആ ഇവിടെ കൊറച്ചൊക്കെ മഴെയ്തു പക്ഷെ രണ്ടോസം മുമ്പ് ചോക്കുമ്പോ എത്രാ മരങ്കഴങ്ങ് ളൊന്നുല്ല ന്തായാലും നന്നായി ഇന്നൊക്കെ പൊറതൊ കറങ്ങായി പിള്ളേരൊക്കെ സ്കൂളിലെക്കേറ്റുന്ന സമയൊക്കല്ലേ പ്പം മഴയില് അതന്നെ നല്ലെ
ആ ആ
ഉം പിന്നെ എന്തേലും കല്യാണൊക്കെ ഇണ്ടാർന്നോ?
ഇല്ലല്ല വെക്കേഷൻല് ആ വെക്കേഷനില് ഇണ്ടായിട്ടുണ്ടായിന് കല്യാണം പരിപാടി ഫുള്ള് അങ്ങനെ പോയി
ആ ഞാനിവിടെ മൂന്നീസായിട്ടൊരു റിലേറ്റീവിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര തെരക്കിലായിരുന്നു. ഇന്നലെയാണ് എല്ലാം ഒന്ന് ഒതി അല്ലെ ഇന്നലെയല്ല ഇന്ന് സന്ധ്യക്കാണ് എല്ലാം ഒന്ന് ഒത് ഒതുങ്ങിയത് നല്ല വാതിലക് ക്കെ കണ്ട് നിങ്ങക്കൊക്കെയ്ണ്ടോ നല്ല വാതില്
ഇല്ല ഇല്ല ആ എന്താണെന്ന് അറിയില്ല
അതൊരു ഉം എന്താ പിന്നെ പെണ്ണിന്റെ വീട്ടിന്ന് എന്തോ ചെറുക്കന്റെ വീട്ടിലോട്ട് കൊണ്ട് പോകുന്നൊരു പരിപാടി
ആ ആ കല്യാണം കഴിഞ്ഞിട്ട്
ഉം ആ കല്യാണം ക കഴിഞ്ഞിട്ട് പെണ്ണ് ഈ ഏഹ് പെണ്ണിന്റെ വീട്ടി തന്നെ ആയിരിക്കും ഒരു ദിവസം ഫുള്ള് നിക്ക അതിന് ശേഷ് ചെറുക്കന്റെ വീട്ടിലോട്ട് കൊണ്ടോവാ അല്ല അവിടുന്ന് കേറ്റും ചെറുക്കന്റെ വീട്ടി കേ കേറ്റും തിരിച്ച് പെ അപ്പൊ എല്ലാരും പെൺ വീട്ടിന്നുള്ള എല്ലാരും കൂടെ ചെറുക്കന്റെ വീട്ടിലേക്ക് പോകും
ആ ഇല്ല ഇല്ല ഇവിടെ കല്യാണത്തിന്റെ അന്ന് തന്നെ ചെർക്കന്റെ വീട്ട്ക്ക് പെണ്ണിനെ കൊണ്ടോവും
ഓ അവിടെ ആണോ അപ്പൊ സ്റ്റേ ഒക്കെ എടുക്കാ
ആ ഫുള്ള് സ്റ്റേ ഒക്കെ പെണ്ണിന്റെ ചെക്കന്റെ വീട്ടിലാണ് കല്യാണം പിന്നെ ഒരാഴ് ച്ചാ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങട്ട് വരൊള്ളു
ഓഹ് ഓ ഇവിടെ അങ്ങനല്ല ട്ടൊ കല്ല്യാണം കല്യാ അത് വേറെ രീതിയും കൂടെണ്ട് കല്യാണം നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആഹ് ചെറക്ക് ചെർക്കന്റെ വീട്ടിൽ പോവും എന്നിട്ട് അവിടുന്ന് പിന്നെ പെണ്ണിന്റെ വീട്ടീപോവും പിന്നെ പി റ്റെന്ന് ഈ പെണ്ണിന്റെ വീട്ടിന്ന് ചെറുക്കന്റെ വീട്ടി പോകും
ആ ഇവിടെ പിന്നെ പിന്നെ ചെക്കന്റെ വീട് പിന്നെ അതായി ജീവിതം പിന്നെ പെണ്ണിന്റെ വീട്ട്ക്ക് വല്ലപ്പോഴും വരും അങ്ങനെ ഒള്ളു കല്യാണം കഴിഞ്ഞാല് ചെ ക്കന്റെ വീട്ടാ വീടാണ് പിന്നെ വീട്
ആഹ് ഇവിടെ അങ്ങനെന്നുല്ല ഏ ഇ ങ്ങനെ ഉം ഇഷ്ടഉള്ളപ്പഴൊക്കെ വരാ പോവാ അങ്ങനെ ക്കെ ആരുന്നു പ്രഗ്നൻസി സമയത് ണ്ട്സാണെങ്കിലും ഏറ്റവും കൂടുതല് എന്റെ സിസ് റ്റതൊകെ ഏറ്റവും കൂടുതൽ നിന്ന എന്റെ വീട്ടിലായിരുന്നു.
ആഹ ആഹ ആഹ ഇവിടെ പ്രഗന്സ് ടൈമിലൊക്കെ വീട്ടിലന്നെയാണ് പിന്നെ കല്യാണം കഴിച്ച അന്ന് കൊണ്ടു പോകും.
ആഹ ഒമ്പ ഒമ്പത് മാസം പെൺ വീട്ടി തന്നെ
ഇല്ലല്ല ചെക്കന്റെ വീട്ടന്ന് ഏഴു മാസത്തില് ഇങ്ങട് കൊണ്ടുവരും പിന്നെ പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസായിട്ട് കൊണ്ടുപോവുള്ളു
ലോ
ഹലോ ആഹ
ആഹ എന്നെ ആ കേക്കുന്ന ന്നെ നിങ്ങൾ എൻ ന്താ പറയാ വൈറ്റ് പൊങ്കാലന്നാനോ
ഇല്ലല്ല ഇവിടെ എന്താ ഇവിടെ സാദാ നാടൻ രീതിയിൽ ആണ് പ്രസവത്തിന്
മറ്റേ ഏഴു കൂട്ടം എന്തോ
ആ ആഹ പലഹാരങ്ങൾ ആ അങ്ങനെ ഏഴാം മാസത്തെ ചടങ്ങി ഏഴാം മാസ ത് ചടങ്ങ്ന്നാ പറയലേ
ആ അവിടെ ഏഴു ഒമ്പത് എന്തോ നടത്തുന്നോ
അ ആഹ്
ഉം ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് വിശേഷം കാര്യങ്ങളൊക്കെണ്ട്
ആ ഇപ്പം ഞങ്ങളെവിടിം ആഹ് നല്ല രീതിക്ക് ഇങ്ങനെ ഓരോ ദിവസം പരിപാടികളായിട്ട് അങ്ങനെ പോണ് ഇപ്പൊ കല്ല്യാണം മൈലാഞ്ചിക്കല്ല്യാണം മഞ്ഞക്കല്ല്യാണം അങ്ങനെ മെഹന്തി അങ്ങനെ ഓരോ കല്ല്യാണങ്ങളായിട്ട് ഉഷാറായി നടക്ക്ണ്ട്
ഉം ആ ഇവിടെയും മെഹന്തി എന്തോ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് വേറെന്തോ ഒരു എന്തോ ഇല്ല ഡ്രം ഒക്കെ വെച്ചിട്ടുള്ള എന്തോ ഒരു ഹിന്ദിക്കാര് നടത്തുന്ന പോലൊരു
ആഹ് അതിപ്പ എന്തേന്ന് ഹൽദി അല്ല
അല്ലാ ഹെൽദി ഇല്ല എന്തോ ഒരു പേര് അങ്ങോട്ട് ഓർമ്മയില്ല പക്ഷെ അത്ണ്ട് ഇങ്ങനെ കളറൊക്കെ നിക്കുന്നത് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് അയിക്കിട്ടേക്ക
എല്ലാരും കളർഫുൾ ഡ്രെസ്സ് അതിവിടെയുണ്ട് എന്തേയ്ര്ന്ന് അതിന്റെ പേര് ഓർമ്മട്ടിണില്ല
ആ അത് ഇപ്പം വന്നോ ഇരിക്കുമ്പോ ഓരോരോ ദിവസം കൂടിക്കൊണ്ടിരിക്കും പിന്നെ ബ്രൈഡിറ്റുബി ഉണ്ട് അങ്ങനെ
ഓരോന്നാണ്
പിന്നെ മുട്ടായി കൊടുക്കൽന്ന് പറഞ്ഞൊരു സംഭവുണ്ട്
ആ അത് നല്ല ഗംഭീരായിട്ട് നടക്കണ്ട് ഇവിടെ നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്തണ്ട്
ആ ഇവിടെ അത് അത്രക്കൊന്നും ഇല്ല ങ്ങനെ പറയത്തക്ക അവിടെ നടത്തുന്ന അത്രയും രീതിയിലൊന്നും ഇവിടെ നട അതൊക്കെ കൊറച്ചാ ഉം പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഭയങ്കര സെറ്റായിട്ട് നടക്കുന്നുണ്ട്
ആ ആ ഇവിടെ ഇപ്പൊ മുട്ടായി കൊടുക്കലും പി പിന്നെ ആ നിക്കാഹു ആണ് നല്ല റെഡി നല്ല സെറ്റപ്പിൽ ചെയ്യണത് നിക്കാഹും മുട്ടായി കൊടുക്കലും
ഓ നിക്കാഹൊക്കെ എവിടെ വച്ചായിരിക്കും ഓഡിറ്റോറിയത്തിലാ
ഓഡിറ്റോറിയത്തില് നടക്കണ്ട് പിന്നെ പള്ളികളില് നടക്കണ്ട് ഇപ്പൊ പൊതുവില് ഓഡിറ്റോറിയത്തിലാണ്
ആഹ
ഇപ്പം ഇപ്പൊ ഇങ്ങനായി വരിയിണ്ട് ഇപ്പൊ നിക്കാഹിന്റെ അന്ന് പെണ്ണിന്റെ വീട്ടില് കല്യാണം പിന്നെ ചിലപ്പോം കാ നിക്കാഹ് കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞിട്ടക്കായിരിക്കും ചെക്കന്റെ വീട്ടില് കല്യാണം അപ്പൊ ഇനി ഇവിടെ കല്യാണ ഇല്ലാതെ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടോയിട്ട് അവിടുന്ന് പരിപാടി ഇവിടത്തത് നിക്കാഹിലന്നെ കല്യാണം കഴഞ്ഞു കഴിക്കയാണ്
അപ്പം ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് ചെറക്ക ചെറുക്കന്റെ വീട്ടിൽ നിൽക്കോ പെണ്ണിന്റെ വീട്ടി
പെണ്ണിന്റെ വീട്ടിൽ നിക്കും പിന്നെ പിന്നെ അവരുടെ വീട്ടില് കല്യാണം കഴിഞ്ഞിട്ടേ കൊണ്ടുപോളൂ ചെല ഗൾഫിൽജോലി അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യിണ്ട്
ആഹ ഓ അപ്പൊ നിക്കാഹ് കഴിഞ്ഞ അപ്പം ഭാര്യയായിട്ട് പ്രഖ്യാപിക്കില്ല
ആ ആ അതൊക്കെണ്ട് പിന്നെ ചെലവെ ടൈമ് കല്യാണം ചിലപ്പോ അപ്പം നടത്താൻ കഴിയാത്തോല് നിക്കാഹ് കയ്ച്ച് പോവോല്ലോ
ഓഓ ഓ
ഇപ്പം പിന്നെ ആ ഗോൾഡിന് നല്ല ത്തിന് വില ആയൊണ്ട് ഇപ്പ ആൾക്കാാര് കുറച്ച് ചെലവ് ചുരുക്കി പെണ്ണിന്റെ കല്യാണം അന്ന് തന്നെ നിക്കാഹന്നെപ്പം നല്ല ആർഭാടാക്കി കഴിക്കണല്ലോ അപ്പം അന്ന് തന്നെ കല്യാണം പോലെ എല്ലാരും വിളിച്ച് കഴിക്കാണ്
ഓഓ മനസ്സില എന്നാ വെക്കട്ടെയോ
ഓക്കെ ഓക്കെ
ഓക്കെ ശരിയെന്ന സമയം കിട്ടുമ്പോ വിളിക്കാവേ
ആ ഓക്കെ ഓക്കെ